ആ കേക്കല്ലേ ആ ആയി ശബ്ദണ്ടാക്കി എത്ര പറഞ്ഞലും കേൾക്കുല
ഉം കുട്ടികളല്ലേ ചെറുതാവാവൂലേ
യു കെ ജിയില്
ഇന്ന് പോയില്ല
ഇന്ന് ഇല്ല ഇന്ന് ലീവാ വെള്ളിയാഴ്ച ഇവിടെ ലീവാ
ആഹ ഹാ ഇപ്പൊ ഓടി ഇപ്പൊ ഓടി വെള്ളിയാഴ്ച ലീവാന് പറഞ്ഞപ്പോ
നിർത്തികുനു എന്നാലും ഇണ്ട് ഓച്ചൊക്കെ എന്നാലും ശബ്ദക്കെ ഉണ്ടക്കണ്ടവിടെ
അതല്ലാ പിന്നെ വ്യാഴം വെള്ളി ലീവുള്ള നാട്
ആ ആ ആ
അല്ല യായം ല്ല വെള്ളി വെള്ളി ഞായറും എ ഇപ്പ ഓടിലെ ആളെ
മസിലായി മനസിലായി
മറ്റേദ് അറീലെ
ആ അത് അതാനെ കുറേ ആൾക്കായതോണ്ട് കുമാരെ എന്താന്ന് ഒന്ന് അറിയി ചിലപ്പോ കൊറെ സംസാരിച്ച് ആ സംസാരിച്ച് കഴിഞ്ഞാലേ കരുത ആ ആളാണെന്ന് മനസ്സിലവാ
ആ അയിന് സേവ് ഇല്ലല്ലോ ഉം എന്ത എടുക്കണ്
ചെന്നു എടുക്കൊനൊന്നില്ല
ആ എന്താ ചോറും കൂട്ടാനൊക്കെ ആയില്ലേ
ആ ചോറ് ഉമ്മ വെക്ണ്ട്
ഉം പിന്നെ
പിന്നെ അവിടൊക്കെ ഒരുങ്ങിയ
ഇവിടെ ഇണ് ഇണ്ട് കൊറച്ച് വൃത്തിയാക്കാനൊക്കെ ക്കണ്ട് അടുക്കളിയില് പാത്രം മോറ പണ്ട് പിന്നെ അടിച്ചുവാരി തുടയ്ക്കാണ്ട് ചോറ് കൂട്ടാനും ആയി അയെന്നെ ആയിട്ടുള്ളു പിന്നെ ഹസ്ബൻഡ് പോയി തിരുമ്പനായ് എന്നും തിരുമ്പൂല
എന്നും തിരുമ്പുലാന്നോ
ആ മെഷീൻലെ ആ രണ്ടുദീസം കൂടുമ്പളാ ഇന്നലെ തിരുമ്പിയിട്ടുണ്ട് നല്ല വെയിലേനല്ലാ
ആ
ഇന്നലെ അവിടെ വെയിലിണ്ടായിനില്ലേ
തിരുമ്പൂല
ചെലപ്പോന്ന് രാത്രി ആയിന് ഒരു പാന്റ് ഉണ്ട് പിന്നെ പുതിയത് അപ്പൊ ആ പാന്റ് ഇന്നിപ്പോ പള്ളിക്കൊക്കെ പോവാൻ വേണ്ടീട്ട് അതില് ചളിയാണല്ലേ തിരുമ്പീട്ടില്ലേ ചോയിച്ചു അപ്പം ഇനിപ്പം പള്ളിക്കൊക്കെ പോയി പള്ളികൊക്കെല്ല എന്റെ വീട്ടിക്ക് പോയിട്ടുണ്ട് കൊടന്നെങ്കി ഇപ്പ ഇങ്ങള് വരുല്ലേ ഞാനാ
ആ
കോയേക്കാരപ്പ പൊരിഞ്ഞോട് ഡ്രസ്സ് ഇട്ടെക്ക്ണ് ഇനീയിപ്പ നാളെയത് ഇന്ന് രാ രാത്രി തിരുമ്പണം ഇന്നത്തുമ്പാടെ കിട്ടിട്ടിണ്ട് അഴിച്ചിട്ടിണ്ട് രാത്രി വല്ല്യ ആഹ മറ്റേ ഇന്നലെ തിരുമ്പിയതുകൊണ്ട്
ആഹ്നീനേരാത നമ്മുകൊന്നും ണ്ടാവില്ല ലേ
ആഹ്ഹ അധികം ഉണ്ടാവുല പിന്നെ നമ്മള് കറക്കിയാലെ ഇടലാവുലല്ലോ
അതെ തെ
അപ്പാണത് അപ്പഞ്ഞ്പ കുട് കഴിഞ്ഞിട്ട് തിരുമ്പാച്ചിട്ട് ന്റെ കുളിമ്പാടീംകഴിഞ്ഞിട്ട് എന്നാ പിന്നെ അതും പാടി ഉണ്ടാവല്ലോ ന്ന്ചെയ്യാന്ന്‌ങ്ങെ വിചാരിച്ണ്
ആഹ്
ഇപ്പൊ പള്ളിക്കക്ക് പോയൊക്കിന് ഞാൻ പിന്നെ പണിയൊന്നും നോക്കാതെ ഇഞ്ഞി ഇപ്പൊ കൊ ഇപ്പ വരുല്ലോ കൊറച്ച കഴിഞ്ഞാ ആ കൊറച്ച കഴിഞ്ഞാ വര്യേ അപ്പൊ പിന്നെ ആർക്കാ എന്തായ്ച്കോണ്ട് കെയ് അപ്പൊ പിന്നത് കഴിഞ്ഞാല് പിന്നെ സമാധാനമായിരിക്കല്ലോ നമ്മളെ പണിയാകുമ്പോഴപ്പല്ല
ക്ക് മുപ്പഹ് ടാസ്കല്ലണ്ടവാ
ഹലോ വേറെന്താ
ആഹ് ആഹ് വേറെങ്ങനെ വേണോ ഉം ആ
ആ ഉബ്വിടെ കടീണ്ട് അപ്പ കട സാനോട്ക്ക സാനൊക്കെ കഴിഞ്ഞിണ്
അതെ
അപ്പ ങ്ങനെ പള്ളീന്ന് ഇരിങ്ങീട്ട് ഇ ഇന്ന് വരുമ്പോ ഞൻ വൈകിയായി കാരം കോട്ട ഇബടെ മാർക്കറ്റ് പോയിക്കാണ്ടേ
ആഹ്
കൊറ്ച്ച് സാ നോട്ക്കാന്നൊക്കെ പറഞ്ഞത് കണ്ട് എഴുതി കൊണ്ടോന്ന് പറഞ്ഞതാണ് അപ്പൊ ഇനി വാട്സപ്പില് വിട്ടൊടുക്കണം കഴിഞ്ഞ സാനൊക്കെ
ആഹ്ആഹ് എന്താ ടൗണില പ്പള്ളി
അല്ല ഇബടെ എടുത്തെന്നെ ഞങ്ങളെ ഇബ്ടെന്ന് കൊറ്ച്ച്പോയാ മതി
ആഹ്
പള്ളിയിൽ പോയതല്ല ഞാൻ ഇൻ്റെ വീട്ട്ക്ക് പോയതാണ് ൻ്റെ വീട്ടിക്
ഞ്ഞ് വീട്ടില് വന്നിട്ട പള്ളി പോവ അതോ അങ്ങനെ പോവോ
അഞ്ഞ പോവയ് ഇപ്പ നേര ഇല്ലല്ലോ പന്ത്രണ്ടായില്ലേ അപ്പൊ നേരെ അങ്ങനെ പോകും കുറച്ച് സാധന ഇണ്ട അതിനോട് വിഭം കുട്ടിയക്ക ആങ്ങളുടെേ
ആഹ ആഹ ആ അത് നേരത്തെ പറഞ്ഞില്ലേ പഴം ആഹ
കാണ്ട് പിന്നെ ഇപ്പൊ നേരല്ല അപ്പൊ നേര അയിനിയിപ്പ ഏത് വള്ളിയിലാ പോണ് അതായ ബാങ്ക് കൊടുക്കുമ്പയ് നമ്മളെ തീലെന്നെ പോണംന്നില്ല്യ.
ആഹ് കിട്ടിയോട്ത്ത് കൂടുലേ.
ആ കിട്ടിയോട്ത്ത്ന്ന് പറഞ്ഞാല് ഇപ്പ ഞമ്മള് നി ക്കണ്ടത് രണ്ടേരി രണ്ടെണ്ണത്തിൻ്റിം നടൂലാണ്. രണ്ട് മഹല്ലിന്റെ അപ്പ ആ രണ്ട് മഹല്ലില് വര് ണ്ട് വൈക്കലാണ്. പിന്നെ ഒന്ന് ഓല കട ഇള്ള മഹല്ലും ആണ്. അപ്പൊ ആ മൂന്ന് മഹല്ലിലും എര് തിലേങ്കിലും ഒന്നില് പോവും അധി തൻ അങ്ങനെ പോവല്.
ടൈമ് പന്ത്രണ്ടേ ഒമ്പത്
ആഹ് ബാങ്ക് കൊടുക്കാനായി തൊടങ്ങി. വാങ്കെപ്പളാ
പന്ത്രണ്ടരക്കെ ആവും.
ആഹ് ഈ പള്ളി കൂടണ്ടേരത്ത് മയൊന്നൂല്ല്യ
അതെ ആ വേറെ പോയി വരാം.
ആ അത് കബറങ്ങ് പോണ്ടേ വെയില് ട്ടില്ല്യാ
ഇപ്പ ഇവിടെ വെയിൽ വെരുന്നുണ്ട്
ആ വെയില് ഇച്ചീട്ട് എത്തീട്ടില്ലാ കബറിങ്ങ് പോവുണ്ടോൽക്കൊക്കെ നല്ല സുഖാണേ എനിക്ക് പള്ളീന്ന് വീട്ടിലേ
ഉം ഉം
അതോ
ഇനി പള്ളീന്ന് പിരിഞ്ഞ് വരുമ്പോ ഇനി തൊട കയ്യോ?
അതേന് ഞാൻ പറഞ്ഞില്ലേ സാധനം വാങ്ങാ ടൗണ്ക്ക് പോണന്ന് വേറ കടേക്ക് അപ്പോ ഇനി പള്ളീന്ന് തീരുമ്പോത്തിന് വാട്സപ്പില് വിട് ഇട്ട് കൊടുക്കണം ഇവിടെ കഴിഞ്ഞ സാധനം ലിസ്റ്റയക്കാനൊള്ള ഒക്കെ പര് റ്റ കയിഞ്ഞേക്കണ്.
ബിസ്കറ്റ് ഒക്കെ നല്ല കൊണ്ടുവക്കലാ ആ കടേക്ക്‌ലെ
ആഹ് വീട്ടില് കട ഇണ്ടേ.
ആ മനസ്സിലായി ഇന്നലെ പറഞ്ഞു ആ
മയ ആയിട്ട് പോവാ ഇതെങ്ങനെ അള് എല്ലാരും ചോയി സാധനം അപ്പ കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞ് കൊണ്ട് നിക്ക്‌ന്ന് പോവൻ ഇതാണ് തോണയ് ക്ക്‌ ബൈക്ക് ഇപ്പ പോണ് കാ വണ്ടിയൊക്കൊണെങ്കി കൊയപ്പില്ല സ്കൂട്ടിയാണ്.
മഴയായിട്ട് എറങ്ങാൻ തോന്നുന്നുണ്ടാവില്ലല് മഴയായിട്ട് മഴ സ്കൂട്ടിമ്മ പോകുമ്പോ ത നനഞ്ഞ് പിണ്ടിയാകട്ടെ, ആ ആ ആ
നൂഡിൽസ് കഴിഞ്ഞേക്കണ് ബിസ്കറ്റാള് കഴിഞ്ഞേക്കണ്. മുട്ടായാള് കഴിഞ്ഞേക് കൊറെ സാനം കഴിഞ്ഞേക്കണ്.
ആ ഇബടെ കുങ്ങള കുട്ടിൾക്ക് എന്താ സ്കൂൾ വിട്ട് കൊടുക്ക.
ഏ
നിങ്ങളെ ഒട്ടികൾക്ക് എന്താ സ്കൂൾ വിട്ടുരുമ്പോ കൊടുക്ക.
എന്തോന്നൊന്നുല്ല ലപ്പം ബിസ്ക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ ചെലപ്പം കടി ഇണ്ടാക്കും, കടി ചെലപ്പം ഇണ്ടാക്കുള്ളൂ, മടിയല്ലേ. ഇണ്ടാക്കാൻ രാവിലത്തെ അങ്ങ് കഴിഞ്ഞാല് പിന്നെ
പിന്നെ അടുക്കളെക് വരാൻ തോന്നൂല്ല അല്ലെ.
ആഹ ആ അതേ ചായ എന്തെങ്കിലും ഓക്കെ ഉണ്ടാക്കിയാലെ ചിലപ്പോ ന്യൂഡിൽസ് ആയാലും മതിയല്ലോ.
ന്യൂഡിൽസ് തന്നെ ഇപ്പോ കൊടുക്കുന്നത് കേടല്ലേ.
ഇല്ല അങ്ങനെ കൊടുക്കൂല എപ്പോഴെങ്കിലുമൊക്കെ ബിസ്കറ്റോ അല്ലങ്കിൽ പിന്നെ എന്തെങ്കിലൊക്കെ ചക്ക ഉണ്ടെങ്കിൽ ചക്ക പെരിക്കും എങ്ങനെ ചോറ് സ്കൂൾടാ കഴിക്കുന്നില്ല ചക്ക ഉണ്ടെങ്കി ചക്ക
ചക്ക വർത്തിന്നെ
ആഹ പൊരിച്ച്കൊടുത്താല്
ആ മൈദയിൽമുക്കിയിട്ടോ അതോ മറ്റേ
അല്ല ഞമ്മൾ ചെറുതായിട്ട് ആ ചിപ്സ് അല്ല മറ്റേ ഉർ കിഴങ്ങ് ഓക്കെ
അത് നീളത്തിൽ അരിഞ്ഞിട്ട്
ആ ആ ഉർളകിഴങ്ങ്‌വെച്ചുണ്ടാ കിട്ട് അങ്ങനെ എണ്ണയിലിട്ട് പൊരി അതെ അപ്പ നല്ല മ് ഇതയി കാരം
ആഹ് ആ ഞങ്ങള് ഇണ്ടാക്കലിണ്ട് ആഹ് ആഹ്
ആ അവിടെ ചക്കക്കെ ഇണ്ടാ
ചക്ക ഞങ്ങളോട് അല്ലെങ്കിലും ഞങ്ങളോട് യുള്ള മാതിരി അയലുവക്കത്തുന് ഒക്കെ കിട്ടും
ആ ഇവിടെയും അങ്ങനെ തന്നെ ഒന്നിട്ടാൽ ഒ - കണ്ടം ആണ്ടും കൊണ്ടും- എല്ലാരും അങ്ങ്ടും ഇങട്ടും ഒക്കെ കൊടുക്കും അങ്ങനെ ആവുമ്പോ സുഖാണല്ലേ നമ്മുക്ക് ഇല്ലാത്തൊക്കെ- ആ എന്തായാലുവേ
ആഹ്
നമ്മള് അടു കൊടുത്താല് കൊടുത്ത അങ്ങോട്ടിട്ട്ന്ന പറഞ്ഞമാതിരി ചെലോട്ത്ത്ണ്ട് പിന്നെ ആടും ഇങ്ങ്ടും ഒന് ഒരു ഇതില്ല ഓല കൊടുക്കണ്ടല്ല അറീല എടുത്തൊന്ന്
ആഹ്.
അങ്ങനെ ആവുമ്പോ നമുക്കൊന്നും അറിയില്യ.
ആഹ്.
ആള് ഇള്ളെന്നെ അറിയില്ല.
നിങ്ങളോടെ എന്തൊക്കെ വരാ ഒള്ളെ
ഇവിടെ മ്മ ഒട്ടായിറ്റ് പോയി ചിടൂലേ?
എന
പി ഒട്ട് ഒട്ട്.
ആഹ് അത് എന്താ പറഞ്ഞ
നമ്മള് ഈ പൈസ എടുത്ത്ക്കാണ് കൊണ്ടൂല്ലേ വേഗം കായ്ക്കണ്ടേ?
ആ അങ്ങനെ ആ
വേഗം കായ്ക്കുവല്ലോ ഇപ്പ ചക്ക മാങ്ങ
ആ ആ ആ ആഹ് ഞങ്ങളങ്ങനെ റംബുട്ടാൻ വാങ്ങി വെച്ചിരുന്നതാ രണ്ട് തൈ ആഹ അപ്പോ ര മൂന്ന് കൊല്ലായിട്ട് കായ്ക്ക്ണ്ട്.
ആ ഏയ്‌ കോയ് മ് പിന്നെ ഇവിടെ അങ്ങനെ പിലാവ് ച പക്കൻ്റെ ആണ് അം മറ്റേ ചെറിയ പിലാവ് കൊടുന്ന് വെച്ചിട്ട് അയ്മേ മൂന്നാല്ർഷായിക്ക്ണ്‌ കായ്ക്കല് തുടങ്ങി- റ്റ് ചെറിയ മഴേനയാണ് ചെറുതാവുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ട് ചെറിയ ചെറിയതായിക്കാല്ലോ
ആഹ് ആഹ് ടേസ്റ്റ്ണ്ടാവോ
ഹാ എന്തോരു ടേസ്റ്റ്ന്നെ അയില് ഇനി ചൊള ഉണ്ടാവൂലാ.
ആ അതാണച്ചോള കമ്മിക്കാറ് അങ്ങനെല്ലേ
ത്തെണ്ണം കെണ്ടാവുള്ളോ ഒന്നക്കെ വലതുണ്ടാവും ഫസ്റ്റ്‌തെയൊക്കെ പിന്നത്തൊക്കെ കാണക്കാണ് ഇങ്ങത്തൊക്കെ ഒരു പീടി ഉണ്ടാവുള്ളൂ ഉള്ളു
ആ
അങ്ങനെ കൊറേ ഉണ്ടാവുമ്പോ അത് പിന്നെ അത്രയല്ലേ വലിപ്പം ഉള്ളൂ
ആ
അങ്ങന ആവുമ്പോ മൂന്ന് മരായിട്ടുണ്ടായിന് രണ്ടെണ്ണംത്തുമ്പോ കഴചിക്കണേ
ഉം
പിന്നെ സപ്പോർട്ട വെച്ചിട്ടുണ്ടായപ്പോ ഒന്നിമ്മ പൂവിട്ട് കാണണ്ടേ
ആ
ച്ചത് കെടുന്ന പക്ഷെ ഇവിടെ ഇച്ചിരി കായ്ചിട്ട് മൂന്നാല് മൂന്ന വർഷായി റ റമ്പുട്ടാനും അങ്ങന തന്നെ കായിച്ചിട്ടില്ല എല്ലായിടത്തും ഇങ്ങെ കാണുമ്പോ നമ്മക്ക് നമ്മുക്ക് ഒരു പൂർത്തികേടാണ് അലവാസിയിലുണ്ട് നിറച്ച് പിന്നെ മാങ്ങ ഐമോലൊന്നും ഒന്നും കഴിച്ചിട്ടില്ല നോട്ടാണട്ടാ നമ്മള് നോക്കണം അതിനനുസരിച്ച്
ആ ആ
ക്ക്‌ണീനനുസരിച്ചേ
ആ
ഇജ്ജ് ഇതൊക്കെണ്ട് തേങ്ങ പിന്നെ അടക്ക, അറിയില്ലേ?
ആ ആ
അടക്കാ പിന്നെ വെറ്റിലണ്ട് കോവ്‌ങ്ങ് മേലൊക്കെ
ആ ആ
പിന്നെ ഇ ഇത്ണ്ട് എന്താ പയം
ആ ആ എടെ വലുതെ ചെറ്തൊ?
റ്റുണ്ടാവും നേത്രപഴ നേന്ത്ര അങ്ങനെ ഉണ്ടാ പുട്ച്ച് കിട്ട്ണ്‌ല്ല മരം ഇപ്പം വെച്ച്ട്ടൊള്ളു ഇണ്ടാവും ഒരു കൊലൊക്കേണ്ടാവും പിന്നെ തൂമ്പാട് ക്കും അയിന്റെ മരേനേ ഇത് പിന്നെ മൈസൂര് പൂവന് ഞാലിപൂവന് അങ്ങനെക്കേറഞ്ഞ്ക്കാണ്ട് പിന്നെ റോവസ്റ്റ്ണ്ടായിന് ചോപ്പ് കദളി വായ ഇണ്ടാവൂല്ലേ കദ റോവസ്റ്റ്ണ്ടായിനാ വല്ല്യത് പച്ചാ
ഉം
പിന്നെ കദളി ചോപ്പ്
ആ ആ ആ
കാണാൻ രസാണ് ഫോട്ടോക്കെട്ക്കാന് പക്ഷെ തിന്നാ അത്ര രസല്ലാട്ടാ മ്മ് മ്മ് തിന്നാൻ ടെസ്റ്റ്‌ ഇല്ല ഇതിന്റെ പൂളിന്റെ മാതിരി
ആ ആ
പിന്നെ മുന്തിരിണ്ട്
ഏ
മുന്തിരിവള്ളിണ്ട് ഇവേടെ ഉം
അയ്മണ്ടാവ്ണ്ടോ
ഏ അയിമ മൂന്നാല് വെട്ടായിക്ക്ണ് കാ ച്ചലോടെങ്ങി വാർപ്പിൻ്റെ മേൽക്ക് കമ്പി
ആ ആ ടേസ്റ്റ്ള്ളതാ
ഉം ജ്യൂസ്മുന്തിരിയാണ് പുളിയാണ് ഫുൾ
ആ ആ
ആഹ്
അല്ലാതെ നമുക്ക് ജ്യൂസ് അടിച്ച് കാണാ രസം ഫോട്ടത്തിനും നിറയെ കായ്ക്കും
ആഹ റംബുട്ടാൻ വാങ്ങി വെച്ചൂടെ സ്ഥലണ്ടോങ്ങക്ക് ആഹ ആഹ ആഹ ആഹ ഉണ്ടായിട്ടില്ല
ണ്ടായി മൂന്നോ, വർഷക്കയിക്കണ് വായിന്നൊക്കെ ഉണ്ടായിട്ടേ
ആ
അപ്പൊ എന്നാ ശരിട്ടാ
ശരി ശരി